ഹലോ കേൾക്കുന്നില്ലേ ആഹ് എന്തൊക്കെയാ വർത്താനം
ആഹ് വർത്താനം അങ്ങനെ പോണു
ആഹ് കൊറച്ച് സൗണ്ടിൽ സംസാരിക്കാവോ
ആഹ് ആഹ് ഇതെവിടെയാ
ചായൊക്കെ കുടിച്ച ഓരാ
അവിടെ കുടിച്ചോ ആഹ് അതെ ആയിക്കൊണ്ടിരിക്ണു
ആഹ് ചായൊക്കെ കുടിച്ചു രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കി ഇപ്പോ വന്നതേ ഉള്ളൂ
ആണോ ഇതെവിടെയാ സ്ഥലം
ആഹ് അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനൊന്നല്ലേ
ആണോ ആഹ് ഓക്കേ എഹ് പേര് പറയോ
പേര് ഹയറു
ആഹ്
നിങ്ങള് രാത്രിത്തെ ഭക്ഷണം എന്തുണ്ടാക്കിയെ
ഉം ഇന്ന് മീമാങ്ങിച്ചിണ്ട്
ഓഹ് പക്ഷെ വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടില് അച്ഛനമ്മിണ്ട് അനിയനുണ്ട് അവിടെയോ അല്ല ലാബില
പ്പോ വർക്ക്യ്യലേ വീട്ടില് ഭക്ഷണൊക്കെ ആര്ണ്ടാക്കി
ഏഹ് അമ്മ തെ മീൻകറിയൊക്കെ സെറ്റ് ആക്കിണ്ട്
നിങ്ങള് ഭക്ഷണ ഒന്നുണ്ടാക്കില്ലേ വീട്ടില്
ഉണ്ടാക്കാറുണ്ടല്ലോ ഞാനത് നന്നാക്കി കൊടുത്തു അപ്പ അമ്മ അത് വെച്ചു
ഓഹ് ഭക്ഷണൊക്കെ ഉണ്ടാക്കാൻ അറിയോ
ആഹ്
ആഹ് എന്നിട്ടെന്താ പരിപാടിയിപ്പോ
പരിപാടി ഒന്നുല്ല്യ വെറുതെങ്ങനെ ഇരിക്കായിരുന്നു ഞാൻ അത്ര നാളത് യൂസ്യ്തിണ്ടായില്ല
ഓഹ്
അപ്പൊ ഞാൻ വെറുതെ യൂസ്യ്തതാ
ആഹ് ഓക്കേ ഓക്കേ ചെടികളൊക്കെണ്ടോ വീട്ടില് ആഹ് അതൊക്കെ നോക്കിട്ത്തല് ആരാ
അങ്ങനൊന്നുല്ല നമ്മളിങ്ങനെ ഓഹ് പ്രത്യേകിച്ച് നോമ്പൊന്നില്ല ഓൾറെഡി ഉള്ള പ്ലാൻസ് തന്നെ
ആഹ് അവിടെ മയൊക്കെ ഉണ്ടോ
മഴ വൈയിട്ട് ഇന്നലെക്കെണ്ടായി ഇന്ന് രാവിലെണ്ടായി ഇന്നിപ്പോ വെയിലാർന്നു രാത്രിയിലേക്ക് പെയായിരിക്കും
ഞങ്ങളിവിടെ രണ്ടുസായി മഴയെയില്ല
ആണോ ഉം
മയ പെയിതെരം വിചാരിച്ചു ഒന്ന് നിന്നാമതിയായിരുന്നു ഇപ്പ ജാരിക്ക പ്പൈ മയ പെയ്താ മതിയായിരുന്നു നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് ആഹ്
ബിർളാതെ തിന്ന്
ഉമ്മ ഉപ്പ താത്ത കാക്ക അനിയത്തി
ആഹ് ഉം
പുറത്തൊക്കെ പോവാറുണ്ടോ കൂട്ടുകാരാക്കെയിട്ട്
ഓഹ് പിന്നെ പോവാറുണ്ടല്ലോ
മഴക്കക്കെ മഴക്കൊക്കെ പോവാൻ നല്ല രസായിരിക്കുല്ലേ
ആഹ് ചായ കുടിക്കാം ഉം ജോബ് കഴിഞ്ഞ് വെര്ണ വഴിക്കിക്കൂടും ഫ്രീയാണങ്കി
ഓഹ് രാവിലെ പോവോ ജോബ്ന്?
ആഹ് ഏഴ് ഏഴു മണിയാമ്പോവും
ഓഹ് തിരിച്ചപ്പോ കൊറേ ലേറ്റാവും ബൈക്ക് വരാന്
ഇല്ലല്ല നാല് മണിവരേള്ളു പഠിക്ക്യാണോ?
ആഹ് ഞാൻ പഠിക്കാണ്
ആഹ്
ഞാൻ ഡിഗ്രി ചെയ്യ്ന്നു
ഏഹ് എവ് ഏഹ് ആഹ്
പിന്നെന്തെക്കെ വിശേഷങ്ങള്? ആഹ് നാട്ട്ലന്നെ ഒരു മുപ്പത് മിന്റോള്ളു ഇവടെ അട്ത്ത് കോളേജ് ഉം പിന്നെക്കെ വിശേഷങ്ങള് ഓഹ്
കോഴ്സേതാ
ഞാന് പൊളിറ്റിക്സ്
ആഹ്
ആഹ്
പിന്നെ ഇന്ന് ഏത് ടീമ്?
ഞാൻ കളി അങ്ങനെ കാണാറില്ല ഇൻക്ക് കളിന്തോ അറിയില്ല ഇന്ക്ക് പറയേല്ലാ ഇങ്ങള് കാണാറുണ്ടോ കളിയെക്കെ?
ആഹ് കളി കാണാറുണ്ട്
ഓഹ് രാത്രി ഒറക്കൊക്കൊഴിച്ചിട്ടോ
ഇല്ല്യ ഇന്റെ ടീമിന്റെ കളിയൊക്കെ പുലർച്ചെ ആയോണ്ട് കൊഴപ്പല്ല്യാ
അപ്പൊ എത്ര മണിക്ക് എണീറ്റ് കാണും?
ആറ്മ ആറണി കഴിഞ്ഞാണ് അർജന്റീനണ്ടായിരുന്നില്ലേ അപ്പ ആറരെ അതെ കുറച്ച്യൊക്കെ ഫോണ്ല് കാണും പിന്നെ ഞമുക്ക് അപ്ഡേറ്റ് കിട്ടൂലേ ഫോണ്ല്
ഉം ഇങ്ങള് ഫോണ്ലോ അല്ലെങ്കി ടീവിലോ കാണാറ്?
ടീവീല് കാണും പിന്നെ ഫോണ്ല് അപ്ഡേറ്റ് കിട്ടും ഫ്രണ്ട്സ്ങ്ങനെ അപ്ഡേറ്റെയ്യും
ടീവി ഒണാക്കി കാണുമ്പോ വീട്ട്ല് ചീത്തയൊക്കെ പറയൂലേ അവര്
ഇല്ല്യ വീട്ട്ല് വീട്ട്ലച്ഛനും കാണും അച്ഛൻ പുലർച്ചൊക്കെ ഇരുന്ന് കളിയാണല്ലേ
ഉം അവ്ടെ പ്രശ്നല്ലല്ലേ
ഉം ഏഹ് അച്ഛനും അനിയനൊക്കെ കളികാണും
ഇങ്ങളേതാത്?
ഞാന് അർജന്റീന എന്റെ അനിയൻ ബ്രസീല് അച്ഛനങ്ങനൊന്നുല്ല അച്ഛൻ എല്ലാ ടീംമിനും ചീത്തപറിയും
ഓഹ് എനിക്കങ്ങനെ കളിനെ കുറിച്ചറിയില്ല ഞാൻ കാണാറില്ല അതുകൊണ്ടായി
ആഹ്
ആഹ് എന്നെ കോളേജ്ന്നൊക്കെ ഒരുപാട്പ്പേര് ഊക്കിയിട്ട്ണ്ട്
ഇന്ന് ക്ലാസ്സ് ഇണ്ടായ്യില്ലല്ലോ?
ഇല്ല ഇന്ന് ഉം ലീവല്ലെ
ആഹ്
എൻക്ക് കൊറ്ച്ചോസ്സായിട്ട് കോളേജില്ലയിപ്പം
ആഹ് ഏഹ് കെ എസ് ആർ ടി സീല്ലാ പോണേ
അല്ല അല്ല ഞങ്ങക്ക് കോളേജിനായിട്ട് ഒരു ബസ്സ്ണ്ട് ഒരു വെല്യൊരു കുന്നിൻ്റെ മോൾലാണ് കോളേജ് അപ്പോ അവ്ടുക്കങ്ങന എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസാണ് അപ്പോ ഞങ്ങക്ക് കോളേജിന് ഒരു വണ്ടിയൊക്കെ ഉണ്ട് ആഹ്
എത്ര മണിയാവുമ്പോ പോണം?
ഒരു ഒമ്പതരക്കാണ് ക്ലാസ്സ് സ്റ്റാർട്ടെയ്യാ ഞാന് വിടുന്ന് ഒരെട്ടരക്കാവുമ്പെറങ്ങും
ഏഹ്
ആഹ്
അങ്ങനെ പിന്നെ എന്തെക്കെണ്ട് വിശേഷം
നല്ല വിശേഷങ്ങളെന്നെ
ഉം
ആഹ് വീട്ടിൽ അനിയനെന്താ ചെയ്യ്ന്നേ
അവന്പ്പൊം ഐ ടി ഐ കഴിഞ്ഞ് ആഹ് തൃശ്ശൂര് ഒരു കം പ്രൈവറ്റ് ഗവൺമെന്റിന്റെ ഒരു ആ പഠിച്ച കോഴ്സിന്റെന്നെ ഇതില് കേറീണ്ട് ഇന്റേൺഷിപ്പിനായിട്ട്
ഓഹ് ഈ ഐ ടി ഐ ഒന്നും വല്യ ഇതില്ലാന്ന് പറയുന്ന കേട്ടൂ
കൊഴപ്പില്ല അത് ഇങ്ങനെ ഏഹ് ജോബിന് വേണ്ടിട്ട് പഠിക്കാം അതായത് ഇലക്ട്രിക്കല് അതിന്റേതൊക്കെ അങ്ങനത്തെക്കെ വർക്കുണ്ടല്ലോ
ആഹ് എത്ര വർഷത്തിന്റെ പഠിച്ചീന്
ആഹ് അങ്ങൻത്തെ വർക്കൊക്കെ പൊർത്ത്ക്കൊക്കെ സ്കോപ്പ്ണ്ട്
ഓഹ് അവന് എത്ര വർഷത്തേ പഠിച്ചേ
അവൻ വൺ ഇയറിന്റ പഠിച്ചത്
ഓഹ് അതിന് വല്യ ഇത്ണ്ടോ വല്യ കാര്യല്ലാന്നൊക്കെ പറയുന്ന കേട്ടു എൻ്റെ കൂടെ കൊറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓലൊക്കെ പറഞ്ഞു അത് വല്യ ഇതൊന്നുല്ല അയ്നത്ര ശമ്പളൊന്നുല്ല അങ്ങനെ എന്തൊക്കൊ പറഞ്ഞു
അല്ല വെൽഡിങ്ങിന്റെ ഇതിനൊക്കെ സാലറി അത്യാവശ്യം കിട്ടും പൊർത്തേക്ക് പോവുമ്പം
ഞാൻ കേട്ടു അങ്ങനെ ബി കോം ബി ബി എ അതൊന്നും എട്ത്ത്ട്ട് വലിയ കാര്യല്ല ന്നൊക്കെ കേ ട്ടു അതുപോലെ ഐ ടി എ അപ്പം
രക്ഷപ്പെട്ണോല്ണ്ട് ചെലവരൽ അയില് പിടിച്ച് കേറില്ല എന്നുള്ളൂ
അതാണ് പ്രശ്നം ചെലോലെ കൈവില് അവര് രക്ഷപ്പെട്ടു പോകും
ആ
ഉം
ആഹ് അങ്ങനെ എന്തുട്ടാ സ്പെഷ്യൽ ഇന്ന്
ഇന്ന് സ്പെഷ്യലൊന്നുല്ല വീട്ടില് കാക്കനോട് സാധനം വാങ്ങാൻ പറഞ്ഞെയ്ച്ചിട്ട് കാക്ക ഇപ്പഴും വീട്ടിലെത്തിട്ടില്ല എന്നിട്ട് കറിയൊന്നും വെച്ചിട്ടില്ല ചപ്പാത്തി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഹ് വീട്ടില് സാധനൊക്കെ കഴിഞ്ഞപ്പോ കാക്ക വരുമ്പോ കൊണ്ടരാ പറഞ്ഞായിരുന്നു
ആഹ് അനിയത്തി അല്ലേ ഉണ്ടെന്ന് പറഞ്ഞേ
ആഹ് അനിയത്തി പോളിടെക്നിക് പഠിക്ക
ആഹ്
ഉം
ഞങ്ങള് മൂന്നു പേര്
ആഹ് താ കാക്കയ്ണ്ട് കാക്ക കല്യാണം കഴിഞ്ഞതാണ് വൈഫ്ണ്ട് വീട്ടില്
ഏഹ് കുട്ടികള്
ആഹ് ഒരു ചെറിയ വാവണ്ട്. ഒന്നര വയ സ്സ്ള്ള ആ ഇങ്ങളെ വീട്ടില് ചെറിയ മക്കളൊന്നും ഇല്ലാ
ഇല്ല ഞങ്ങളായിട്ട് മാത്രേ ഉള്ളൂ. ഞങ്ങളാണ് ഇവിടുത്തെ ചെറിയ മക്കള്
ഓഹോ ഉം പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് ചോറൊക്കെ കഴിച്ചോ? രാത്രി ചോറന്നാണോ കഴിക്ക അല്ലെങ്കിൽ വേറെന്തെ
അല്ല രാത്രി ഡെയ്ലി ചോറ് കഴിക്കില്ല ഞാൻ വല്ലപ്പോഴും ചോറ് കഴിക്കുള്ളൂ അല്ലെങ്കി ഞാ വല്ല വൈകിട്ട് ചായ കുടിക്കുമ്പോ ന്തേലും സ്നാക്ക്ന്നിലെ അതാ അങ്ങനെ തെയി രാത്രി അങ്ങനെ ഫുഡിനോട് ഒരു തില്ലാ
രാത്രി ഭക്ഷണം കഴിക്കാണ്ട് കിടക്കേ ചെയ്യാ
ഭക്ഷണം കഴിക്കില്ലാന്നല്ല. ചെലപ്പോ ഞാൻ ഞാൻ ചെലപ്പോ ബ്രെഡെന്തേലുംക്കെ പൊര്ച്ച് എന്തെലൊക്കെ തിന്നും
അപ്പോ ഇന്നെന്താ ഭക്ഷണത്തിന്
ഇന്ന്പ്പോ ചോറന്നൊക്കെ ഇണ്ട് കറിണ്ട് ചെലപ്പോ കഴിക്കില്ല കാരണം വെശ്ക്കണില്ലേ. ഞാൻ രണ്ട് കുക്കീസ് തിന്നു മറ്റേ ബിസകേറ്റ് ഇത്ര വല്ല്യ ബിസ്കറ്റാർന്നു അത്
ഓ വൈകുന്നേരം ചായക്ക കുടിച്ചതായിരിക്കുംല്ലേ. വൈകുന്നേരത്തെ ചായ എത്ര മണിക്ക് കുടിക്കും?
അതെ ഏഴരക്ക് കുടിക്കണെ വീട്ടിലത്തെ അതാണ് പ്രശ്നം ഉം പിന്നെ വര്ന്ന വഴിക്ക് അവിടെ ഏ വര്ന്ന വഴിക്കന്നെ കടേല് കേറും
ആഹ് അപ്പൊ ചായക്കെ അവിടുന്ന് ചായക്കെ കുടിച്ചിട്ടാ എറങ്ങാ
ആഹ് കടേന്ന് ഓഫീസിന്നെറങ്ങീട്ട് ഇവിടെ വന്നിട്ട് ആരെങ്കിലൊക്കെണ്ടാ കമ്പനിക്ക്
ഓ അപ്പൊ നല്ല രസായിരിക്കുംല്ലേ അങ്ങനെയൊക്കെ കുടിക്കാന്
ഉം അപ്പൊ അവരായ്ട്ട് ചായ കുടിക്കും.
ഓഹ് എന്താ ഭക്ഷണൊക്കെ ഇണ്ടാക്കാനിഷ്ടം.
ഭക്ഷണം ഇണ്ടാകാന്ന് വെച്ച ഞാ എൻക്ക് ഉം മീൻ കറിയും ചിക്കൻ കറിയൊക്കെ
ന്നേ പുതുതായിട്ട്ള്ള ഭക്ഷണങ്ങള് ഉണ്ടാക്കാനണ അല്ലെങ്കി വീട്ടില് സ്വതവെ ഇണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇണ്ടാക്കാനാണ് ഇഷ്ടം.
പുതീതായിട്ട് ഇണ്ടാക്കണംന്ന് ആഗ്രഹണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇല്ല എനിക്ക്
ഓഹ് അപ്പൊ ലീവ് ഒന്നുല്ല?
ലീവ് ഒരു സീല്ണ്ട് അത് ഞാനങ്ങനെ ഇട്ക്കാറില്ല. വല്ല്യ അത്യാവശ്യണ്ടങ്കി മാത്രം ഇട്ക്കുള്ളു.
അപ്പോ ദെവസ്സം പോവും ആയ്ച്ചേല് ഓഹ് അപ്പൊ ഒർക്കൊക്കെ ശീണൊക്കാവൂലേ
ക്ഷീണം ഞായറാഴ്ച മാസത്തില് ഒരെണ്ണണ്ട്. അപ്പ എടുക്കാം ഞാൻ എടുക്കാറില്ല.
ഓ അങ്ങനെ
അയ്ന്ള്ള ആവശ്യങ്ങള് വരാറില്ല.
ഏഹ് സമ്മതിച്ചു ഈ മയത്തൊക്കെ പോല എടങ്ങേറ് തോന്നുന്നില്ലേ
പിന്നെ എനിക്ക് ഇവിടെ നടുത്തായാലോണ്ട് എനിക്ക് വല്യ കൊഴപ്പില്ല പിന്നെ അവടെ നടന്നല്ലാ പത്ത് രൂപക്ക്ള്ള വഴിയുണ്ട്
ഓഹ് വണ്ടിമ്മലാണോ പോവ അല്ലെങ്കിൽ ബസ്സ്
ഇപ്പൊ പത്ത് രൂപ പത്ത് രൂപയ ഉള്ളോ ഇപ്പൊ പിന്നെ കെ എസ്ആർ ടിസിൽ പിന്നെ പൈസയും കൊടുക്കണ്ടല്ലോ അങ്ങോട് വരുംഇങ്ങോട് വ രുംഫ്രീ ആയിട്ട് പോവാം ആ ഇത് ടൗണാ
ഓ എന്റെ വീടിന്റെറ അടുത്തന്നും കെ എസ് ആർ ടി സി ഇല്ല
ആണോ ഒക്കെ പ്രൈ -
ആഹ് പ്രൈവറ്റ് ബസേ ഉള്ളൂ
ഇത് ഹൈവേ ആ അപ്പൊ ഫുള് കെഎസ്ആർ ടി സി യ
ഓ എന്നക്ക് എസ് ആർടി സി ടൗണക്ക് ഉറങ്ങിയാലേ കിട്ടുള്ളൂ
ഉം
അങ്ങാടി ആ അങ്ങാടി ഇല്ല അങ്ങാടിക്ക് പോയാലും അവ അങ്ങാടന്നും അത്രയൊന്നുമല്ല ഒരു ബസ്സോ രണ്ട ബസ്സ അങ്ങനെ ഉള്ളൂ അതും അത്രയും നേരെ ത അവൽ ചുഭിക്ക അങ്ങനെ ഉള്ളൂ നേരത്തെ പോണം
ആഹ്
ആഹ് അങ്ങനെന്തോ ഉള്ളു
അങ്ങനെ
എന്നാ ശരിട്ടോ
ഓക്കെ ശരി